ഹലോ ആ
ആ സുഖായിട്ടിരിക്കുന്നോ
ആ സുഖം
ഉം ആ അവിടെ എന്താ സ്പെഷ്യലൊക്കെ
സ്പെഷ്യൽ ഇന്നങ്ങനെ പ്രത്യേകിച്ച ഒന്നും ഇല്ല ഇന്ന് ഇവിടെന്നാല്ലർക്കും കൊ നോമ്പ
ആഹ ശെരിയ നാളെ മു മുഹറമല്ലേ
ഉം ഉം
ഉം ഉം ആ പഠിക്കുവാണോ അതോ
ഈ ഞാന് മദ്രാസയില് ടീച്ചറായിട്ട് വർക്ക്
ആഹ് ഓക്കെ ഓക്കെ മ്മ് മ്മ് ആഹ് ഇന്ന് വർക്കല്ലായിരുന്നോ അതോ ലീവായി ലീവ് ആണോ?
ആഹ് ഇന്ന് ഇണ്ട് ഏഹ് ആഹ് ഇന്ന് സോറി ഇന്നില്ല. ഇന്നും നാളെയും ഇല്ല. നോമ്പായതുകൊണ്ട് അങ്ങനെ ലീവാവുന്നെ ഹറാ പോവും പത്തും
ആഹ് ആഹ് കുട്ടികള്
ഇല്ല ഏല.
മ്മ് ഹ് ഹ് ഹ് ആഹ്. ഏഹ് എയ് മദ്രസ ഏഹ് ഏത് സബ്ജക്റ്റ അറബ് ബിയാവോ.
ആഹ് അമ്മളറബി ട്ക്കും. ഖുർആനിട്ക്കും അത്പോലെ ഈ ചരിത്രം അങ്ങനെക്കെട്ക്കും.
ഞവടെ വീട്ടിലാരെക്കെണ്ട്? ഹലോ ഹലോ ആഹ് അവടെ വീട്ടിലാരൊക്കെണ്ട്?
ഞാനും ഹസ്ബൻഡും ഞാനും ഹസ്ബൻഡും മോളും മാത്രൊള്ളു.
അതെല്ലേ മോള് പഠിക്ക്ണ്ടോ?
അവള് മൂന്ന് മൂന്നര വയസ്സായേ
ഉം ഉം ക്ക് ഭക്ഷണൊക്കെ കഴിച്ച് അങ്ങനെ ഫ്രീയായ് ര്ക്കിര്ക്കെയ്ക്കുലേ.
ആഹ് ത് അവളെ ഈ കുഞ്ഞ് ഒറങ്ങേണ്ട ടൈമാ അവള് ഇത് വരെ ഒറങ്ങില്ല.
അതോ
അവള് ഒറങ്ങീട്ട് വേണം വല്ല പരിവടി യുണ്ടെങ്കി ചെയ്യാൻ
ആഹ് ആഹ്
എത്രാം ക്ലാസ് മുതലുള്ള കുട്ടികളെ പഠിക്ക് ൻ പഠിപ്പിക്കുന്നെ?
ഏഹ് ഒന്ന് മുതല് ഏഴു വരെ ഞാന് ഏഹ് ഞാൻ ഞാന് നാലാം ക്ലാസും ഏഴാം ക്ലാസുല്ല ബാക്കി എല്ലാ ക്ലാസ്സുണ്ട്.
ഉം ഹ്ഹ് അപ്പൊ എത്ര മണി വരെ ഏഹ്
ഏഴു മണി മുതല് എട്ടര വരെ
അത്രേ ഒള്ളോ ക്ലാസ്
ആഹ് ആഹ് രണ്ട് മണിക്കൂറ്.
ആം ഹ് ഹ് ആഹ് അത് അത് കഴിഞ്ഞ് വേറെ എന്തേലും ജോലിക്ക് നോക്കുന്നുണ്ടോ അതോ ഇത് മാത്രേ ഒള്ളോ?
അതന്നെ ഒള്ളു പിന്നെ നമ്മള് കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചിട്ട് അയിന് ഇങ്ങനെ അപേഷ് ച്ചു നോക്കീരുന്നു അപ്പൊമ്മക്കൊക്കെ ലോങ് ആയിട്ടാണ് ഒക്കെ കിട്ട്ണത്ങ്ങട് ത്തൊക്കെ ഇണ്ട്ന്ന്ണ്ടെങ്കി നമുക്ക് പോകാ.
അഹാ യാ ഡിഗ്രി കഴിഞ്ഞോ അതോ
ഇൽ ഇല്ല ഡിഗ്രി ഇട്ത്തിട്ടില്ല ഇമ്മളാ അറബിക് കോഴ്‌സാ എടുത്തിരുന്നെ പ്രിലിമിനറീന്ന് പറ
ഓഹ് കോ അയ്ൻ്റെ ഈ ടി ടി സി ഒക്കെ പോലെ
ടി ടി സി പോലെയല്ല അറബിക്കായിട്ട്ള്ള
ആഹ് ഹ ഹ ഹ ഉം വീട്ടില് ആരൊക്കെണ്ട്?
ഇവടെ ഞാന് ഹസ്ബെൻഡ് പിന്നെമ്മ ഉപ്പ ഒരെളേച്ചന് രണ്ട് നാത്തൂന്മാര്.
ആഹ് ആഹ് ആഹ് ഇതില് ഇത്ര വർഷായിട്ട് വെർക്കെയ്നി?
ഏത്?
അല്ലെയ്‌ ഇജ്ജ് ഇന്ന് പോവോ
ഇതിലോ?
ആഹ് ആഹ്
ഇതില് രണ് രണ്ടായിട്ട്ണ്ടാവൊയിരിക്കും. കൃത്യാട്ട് ഓർമ്മല്ല. ആ അല്ല ആ ആയിരുക്കും.
ആ ഹ, ഹ, ഹ
ഹോബിസ് എന്തൊക്കെയ?
ആഹ് ഹോബീസ് ബുക്കും വായിക്കും പിന്നെ എന്തേങ്കിലൊക്കെങ്ങനെ യൂട്യൂബില് നോക്കിയിട്ട് എന്തെലൊക്കെ ഇങ്ങനെഇണ്ടാക്കും. എന്തേലും മധുരപലഹാരങ്ങളോ അങ്ങനെന്തേലൊക്കെ ഇണ്ടാക്കും. പിന്നെ ഫിലീമ് കാണും ചെൽപ്പോ
ആഹ്, ആഹ് ആഹ് ആഹ് മൂവി ഇ, ഇ എന്തോ ഇവടെ ഞാൻ
ഹലോ, ഹലോ ആഹ്, ആഹ് ആഹ് ഇടയ്ക്കിടക്ക് പോകുന്നുണ്ട്
ഉം ഉം ഉം ആഹ് ഇവിടെ ആഹ് ടി വി ടി വി ഒന്നും കാണത്തില്ല ഓണെന്തേലും കാണോ വെലെ സമയം കിട്ടുമ്പോ പിന്നെ എന്തേലുക്കെ ഹലോ
ആഹ് കേൾക്കാം പറയാനോ
ഏഹ് യാത്രയൊക്കെ പോകാറുണ്ടോ
ആഹ് യാത്രൊക്കെ പോകും
ഉം ആഹ് ഉം വൺ ഡേ ട്രിപ്പ് ആയിട്ടോ അതോ
ആ്ഹ് വണ്ടായിട്ടും ടു ഡേക്കെ ഇട്ടുംങ് പോകാറുണ്ട്പ്പൊ ടു ഡേ അങ്ങനെ കുറവേ
ഉം ഉം ആഹ് ഹ ഹസ്ബന്റ് എന്താ ജോലി
അക്കൗണ്ടന്റ് അവിടെ
ഉം ഉം ആഹ് പഠിപ്പിക്കുന്ന സ്കൂളിൽ തന്നെയോ
ആഹ്
ആഹ് നിങ്ങള് പഠിപ്പിക്കുന്ന സ്കൂളിൽ തന്നെയണ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്
അല്ല അവര് പഠിച്ച സ്കൂള ഒരു ഒന്ന് പത്താം ക്ലാസ്സ് ഒക്കെ അവിടെ തന്നൊയിട്ട് അക്കൗണ്ടൻറ് ആയിട്ട് വർക്കെയ്യ
ആഹ് ആഹ് ആഹ് ആഹ് മൂവി ഒക്കെ കാണാറുണ്ടോ
മോയിച്ച് ആഹ് കാണാറുണ്ട്
ഉം ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ നാരാ
ങ പ്രത്യേ
അഹ് നിവിൽപോളി നിവിൻപോളിന്റെ കാണാന അതൊക്കെ
തമിഴ് സ് തമിഴ് മൂവിസ് ഒക്കെ കണ്ണോ
ഇല്ല ഇല്ല തമേയ് ഇഷ്ടല്ല
ഉം
മലയാളത്തിനോട് താല്പര
ആഹ് ഹഹ
ഇന്ന് കാണാണ് ആഹ് കോമഡി ഫിലിം ത്തും പിന്നെ കൊറേ കഥകൾ എല്ലാത്തിം ച്ചൊ കാര്യങ്ങളൊക്കെ എല്ല
ആ ഞാൻ കാണാറുണ്ട് ആ മൊബൈലിൽ എന്തേലും പുതിയ സിനിമ വരുമ്പോ ഡൗൺലോഡ് ചെയ്ത.. തിട്ട് കണും
അത പുറത്ത് പോയിട്ട് കാണോ ഫിലിമു തിയർട്ടറിളൊക്കെ
ആ ചെല സമയത്തൊക്കെ പോയി കാണും ആ അന്നും എപ്പോഴൊന്നുല്ല എല്ലാ സമയത്ത് പോകാൻ പറ്റുമ്പോ പോയി കാണും
ഉം നിങ്ങള് ഫാമിലി ഒന്നിച്ചേ എല്ലാരും കൂടെയണോ അതോ
അല്ല അല്ല അല്ല ഞാനും ഹസ്ബൻഡും മോളും മാത്രേ ഉള്ളു
ആ ആ
ആ ആ
ഇന്നെന്ത സ്പെഷ്യലായിട്ട് എന്തോലും ഉണ്ടോ വീട്ടില്
സ്പെഷ്യൽ ആയിട്ട് ഒന്നുമില്ല ഇന്ന് പിന്നെ മീ ഇന്ന് മീൻക്കാരൻ വന്നാരുന്നു അപ്പൊ മീൻ മേടിച്ചു
നാല് മണിക്കൊക്കെ എന്തെലും ഉണ്ടാക്കോ ചായക്ക് കടി..
പ്രത്യേക ഹലോ കേൾക്കാവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കോ
ആഹ അതലെ കടിയൊക്കെ ഇട്ട് എന്തെലും ഉണ്ടാക്കോ
ഉം ആ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും ഇങ്ങനെ ചിപ്സോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ അവിടെയോ
ഇവിടെ ആ ബ്രെഡ് പൊരിക്കും പിന്നെ ച്ച ചക്ക പൊരിക്കും അങ്ങനെയൊക്കെ ആ ഇവിടെ ചക്കയും മാങ്ങ ഒക്കെ ഉണ്ട് അപ്പൊ മാങ്ങ കഴിഞ്ഞ്ക്കണ് സീസൺ കഴിഞ്ഞിക്ണ് ചക്കപ്പഴം
ഉണ്ട് ഇതിങ്ങനെ ചത്ത പുഴുങ്ങു അ തോ
നമ്മൾ ഇങ്ങനെ ചക്ക കൂട്ടാൻ വെക്കും പിന്നെ ചക്ക പൊരിക്കും ചക്ക വരട്ടിയത് പഞ്ച ശർ.. ചക്കര പാനി യൊക്കെ ഒഴിച്ചിട്ട് തേങ്ങൊക്കെ ചിരകിയിട്ട് അങ്ങനെയൊക്കെ ചക്ക വരട്ട് ഇതുപോലെണ്ടാവും
ആ
നിനക്കെല്ലാർക്കും ഇഷ്ടം
ആഹ ആഹ ആഹ
ഇവിടെ ചക്കയും മാങ്ങൊക്കെ ഉണ്ടാവും
ഇവിടെ റെസിഡൻഷ്യൽ ഏരിയാണ് അതുകൊണ്ട് അങ്ങനെ ഇല്ല നാട്ടിലേക്കൊക്കെുണ്ട് ഉം
നനാ
പിന്നെറി എന്തോ
നാട്ടിൽ പോകാറില്ലേ ഇക്ക
നാട്ടില് ഞങ്ങള് ആ മാസത്തില ഒന്നൊക്കെ പോവുള്ളു
അതന്ന
ആഹ ചേട്ടന്ന് ഫിനാൻസിലാണോ വർക് അപ്പം ആ അങ്ങനെ ലീവ് കിട്ടാറില്ല ലീവ് കിട്ടുമ്പോ മാത്രം ആ ഞായറാഴ്ച കൂട്ടി അല്ല ശനിയാഴ്ച കൂട്ടിട്ടും ഇ തിങ്കളാഴ്ച....
ഉ ഉ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട ഉണ്ടാക്കും എന്തിനോടാ കൂടുതൽ താല്പര്യം?
ആ് ഫുഡ് ഐറ്റംസ് ഒക്കെ യൂട്യൂബിലൊക്കെ നോക്കിയുണ്ടാക്കും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ വയറലായിട്ടൊക്കെ എന്തെങ്ക വരുമ്പോ ഉണ്ടാക്കാൻ പറ്റിയതാണ് ഉണ്ടാക്കും
ഉം കേക്ക് ഐറ്റംസ് അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ട്ടാണോ
ആ ഞാ അതക്കെ ഉണ്ടാക്കും ചില സമയത്ത് പാളി പോകാറുണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ ആ പരിപാടി വിട്ട
ആഹ ആ
ചെിലതിന്റെയക്കെ ആ ക്വാളിറ്റി ഒക്കെ കുറഞ്ഞു പോവലോ െ ക്വാണ്ടിറ്റി കുറഞ്ഞു പോവല്ലോ കും ആദ്യമൊക്കെ ഉണ്ടാക്കുവായിരുന്നു പിന്നെ അത് കഴിഞ്ഞ്ഞ കഴിഞ്ഞ ആഹ ശരിയാവുന്നില്ല ആ ഒരു രീതിക്ക് വരില്ലേ
ആ ഓവൺ ഒക്കെ വെച്ച്ണ്ടാക്കുവാണെങ്കിൽ കുഴപ്പില്ല
ആ വഴ ഇില്ലാത്ത കൊണ്ടൊക്കെ എന്റെറക്കുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങള ഉണ്ടാാവും ഫിലിംസ് ഒക്കെ എങ്ങനെ പഴയ ഫിലിംസ്ക്കെ പുതിയ പുരുമത്തിനുള്ള താല്പര്യം
പിന്നെ പഴയ ഫിലിംസ് ഒക്കൊണ് കാണുവോ
ആഹ ഞാൻ കാണും പഴയ ഫിലിംസ് ഒക്കെ കാണും നല്ല കാട്ടകല്ല പോ
അത്രക്ക് പെരുന്നല്ല ചില ചിലൊക്കെ ജയന്റെ സിനിമക്കെ ഇടക്ക് കാണും
ആ
അതൊക്കെ ഇഷ്ട ചില ഈ മോഹൻലാലിന്റെ പഴയ സിനിമയൊക്കെ കാണും ഉ അതൊക്കെ എത്ര കണ്ടാലും ചെിലത് പിന്നെ ഈ ആ ചില സിനിമയൊക്കെ എത്ര കണ്ടാലും അതിവ
ആഹ് ഇല്ല ഇല്ല ഇപ്പ ഇഴത്തെ പാട്ടും കാര്യങ്ങളൊക്കെയാണ്ണ്ടെങ്കിലും അങ്ങനെ
ആ മണിിച്ച ആ മണിച്ചിത്ര താഴൊക്കെ
ആഹ കൊറേ കണ്ട് കോമഡിയും കാര്യങ്ങളണ്ട്ാവണ്ട്
ആഹ പിന്നെ ഈ ആറാം തമ്മൂര അതൊക്കെ പിന്നെയും പിന്നേും കാണാൻ തോന്നും പിന്നെ ആഹ
ഹലോ
ഹലോ കേക്കാവോ ഹലോ ആ കേക്കാവോ ആഹ ആ അങ്ങനത്തെ സിനിമയൊക്കെ കാണാറുണ്ട്
ആ വൈകുന്നേരം അങ്ങനെ ചായ കുടിക്കുവോ അതോ
ആഹ ചായ കുടിക്കും എന്നാ ശരിയ എന്നാ ഞാൻ വിള ആ ശരി താങ്ക് യു